ഒര് ഒരിങ്ങിയാ
ഒരുങ്ങി ഒക്കതിനേം പറഞ്ഞേ ച് വന്ന് കൊണ്ട് പോയി ഇല്ല ചേർ ഏ നാൻ ചെറുദിനൊന്ന് പറഞ്ഞേ ച്ചിട്ടില്ലടി
ആഹ് എന്റെ ചെറുത് നീയിച്ചിട്ടില്ല ആഹ് മാമി എറങ്ങി വരുന്നുണ്ട് ഉം സമാധാനായി മ്ം ഇതുവരെ നീച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനങ്ങനെ ഓ റ്റോന്ന് ഇനീച്ചണ്ട ആഹ് ഇന്ന് എന്ത് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാല് ന്ന് നീച്ചപ്പ തന്നെയും പിന്നെ മകള് ദോശക്കെ കൂട്ടി വച്ചിരുന്ന അപ്പൊ മകക്ക് പിന്നെ ഇന്ന് ഫ്രൈഡ് റൈസ് ഇണ്ടാക്കി കൊടുത്തു സ്കൂൾ കൊണ്ടാവാന് അപ്പോ ഓൾക്ക് അതിനെ തിന്നാ മതിയാരുന്നു അപ്പൊ ദോശമാവ് എല്ലാം ഫ്രിഡ്ജ് കട് കേറ്റിവച്ച്
ആഹ് അത് ശരിയാണ് പറഞ്ഞേ അത് രെ നമുക്കിപ്പ നാളെക്ക് പിന്നയും ആക്കണ്ടല്ല എന്ന
അപ്പൊ ഫ്രൈഡ് റൈസ് ഇണ്ടാക്കി ഇനി കൊറച്ച് വാക്കിണ്ട് ചുച്ചക്കും കൂടി തട്ടി കൂട്ടാനാ ഇനി ഓനിക്ക് ആ ഇനി ഓനിക്കെട് കഞ്ഞി വെക്കണം ക്ലിനക്ക് ഇണ്ടിട്ടോ ഉം
ന്താലും ഉണ്ടാവും ബാക്കിണ്ടാവും ഉറപ്പ് ന്നെയാണ്
അതെന്താരൊ ഒക്കെ കയ്യാണ്ട് നമ്മള ഇങ്ങട്ട് വച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യോല്ല
അതല്ല അത് സത്യന്ന് പറ ഞാന് നമ്മളൊന്ന് പിന്നെ നമ്മള ഒന്നും ഒരു വാത്തംന്ന നന്നാക്കിയിട്ട് കാര്യല്ല അവിടെ കടക്കും പിന്നെ അത് പോലെ ആകും നമ്മളതെല്ലാ പണിയും കഴിഞ്ഞിട്ടാക്കുമ്പളാണ് അതിന്റെത് എനക്കിപ്പ എന്താ സ്പെഷ്യലായിട്ടൊന്നുല്ല്യ
മീൻ കിട്ടിയ ആ ആ ഞാൻ പിന്നെ മീൻ എന്താട്ടി അറിയോ
ഉ ആ അജ പറഞ്ഞനല്ലേ അത് ആ അങ്ങനെ മേടിച്ചക്കും എനിക്ക് പിന്നെ അങ്ങനെ ഒരു സുഖാട്ടോ അങ്ങനെ നോക്കുമ്പോ എനിക്ക് സുഖോണ് അറിയൻ മീൻകരിങ്ങെ വരാൻ കാത്തക്കണ്ട
ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ സ്റ്റോക്ക് ഇണ്ടാവും ന്റെ നാത്തുൻ പറയും താത്താന്റെ ഫ്രീസറ് തൊറന്നോ മോർച്ചറിക്ക്നോ
എല്ലാ ഇതുണ്ട്
എല്ലാതുണ്ട്
അത് ഫ്രീസറ് ഞാൻ പറയാ അയ്നനുസരിച്ച് വലുപ്പം വേണം വല്യ ഫിഡ്ജാ
ആഹ് വല്യ ഫ്രിഡ്ജാണ് പിന്നെ ഞാന എന്താ പറയാ മീഷോന്ന് ചെറിയ ബോക്സ് കള് ബോക്സ് ങ്ങനെ മേടിച്ചിക്കാണേആ അപ്പൊ എന്താ വെച്ച കഴിഞ്ഞാല് നമുക്ക് ഈ പാത്രത്തിലകുമ്പോ നമുക്ക് അധികംവെക്കാൻ പറ്റില്ല ഈബോക് സിലാകുമ്പോ നമുക്ക് അടക്കി അടക്കി അടക്കി
ആഹ് അടക്കിടക്കി അല്ലോണ സാധനം പോവഅങ്ങനെ ആകുമ്പോ സുഖാണ്
ആ
നിഞടെ എന്താപ്പ ചായക്കടി ആ ചായക്കടി വേറന്ന ദോശ ചു
ദോശ ഞാൻ എനിക്കു ചുട്ടു കുട്ടിഅദോശ ഒന്നും കഴിക്കൂല കുട്ടിക്ക് അമൃതം പൊടി അതഅരിഞ്ഞ് വെച്ചിരിക്കുന്നു
ആ രണ്ടസ
അതിനിപ്പോളും പൊടി തന്നെ. ഇതിനിപ്പോഴും അങ്ങനെ ദോശ
അത് അങ്ങനെന്നെയാണ് ഇ ഇന്റെഈ ചെർതും ഭയങ്കര ഗതികേടായിരുന്നുഎനിക്ക് ഇപ്പൊ ഈ മൂന്ന് വയസ്സായരെയാണ് അതൊക്കെ നേരിക്ക്തിന്ന ല് തുടങ്ങിചോറും മുന്നിക്ക് വച്ച കുട്ടിയോക്ക് വച്ചാ തിന്നൂലാട്ടോ എന്തൊക്കെ കാട്ടണം തിന്നണം എന്നുണ്ടെങ്കിൽ എനിക്ക അറിയോ പക്ഷെ എന്നാലും ഇപ്പോഴാണ് ചോറ് എറങ്ങല് തുടങ്ങിയത്
ആ എൻന്റെത് അഞ്ച് വയസ് വരെ മാറ്റ തീരി കൊടുത്തുക്കണു ഇ അതേ കോലം തന്നെ എന്നെ കളിയാക്കും എവിടക്ക് പോകുമ്പോഴും കുപ്പിയും വച്ച കൊടുക്കും അല്ല എങ്ങനെള പള്ളി ചണ്ടേ ഞാൻ അതെ നോക്കുള്ളൂകേട്ടോ എല്ലാരും ചീത്തറിഞ്ഞ എല്ലാരും എന്നെ ചീത്ത പറയും ചീത്ര പോന്നിട്ട് കുട്ടികൾക്ക്അങ്ങനെ കൊടുക്ക ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ പഠിച്ചന്റെ കുട്ടികളെ വയർ നിറയണം വേറെ നന്ന പോലെഓൾക്കുള്ള പ്രോട്ടീനും കാര്യങ്ങളും അത് എത്തണംഅതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും താനെ
അങ്ങനെന്നെയാണ് അതന്നെയാണ് സംഭവം കാരണം ഇന്നക്കെ ഇവിടെ എല്ലരും പറഞ്ഞ അപ്പ ഇ ഞാൻ പയ എന്തും ജൂസ് അടിച്ചിട്ട്
ഉ ഞാനും കൊടുക്കും പഴം ജ്യൂസ് അടിച്ചിട്ട് പഴ ഞാൻ ചെയ്യ പഴവും പിന്നെ ച്ചിരി വനക്ക് എന്നിട്ട് പഴനക്ക് പഴം മാത്രം കൊടുത്ത വയറ് കട്ടി ആവണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യാം പഴം അയിന്റെ കൂട്ടത്തില് ആപ്പിളും കൂടി കൊടുക്കും വേവന പഴം വേവിക്കും എന്നട്ട് ആപ്ലോയ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കും അയിന്റെപ്പം ചിലപ്പോ മുട്ടൻ്റെ മഞ്ഞ കൂടി ഇടും മുട്ടാപ്പീ പിന്നെ പിന്നെത കഴിഞ്ഞപ്പഴഞ്ഞി കഴിഞ്ഞതിന്റെ ഇത്ണ്ടാവലോ അതിന്റെ ഉണ്ണി ഉണ്ടാവലോ അതുംകൂടിട്ടന്ന് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ അതേപോൽ തന്നെ പിന്നെ ന്നെ ചോറ് വെക്കുകയാണെങ്കിൽ അയ്ക്ക് കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് അത് വേവിചു അ പരിപ്പൂ ഇട്ടിട്ട് അങ് അത് അടിച്ചിട്ട് കൊടുക്കും പിന്നെ ചെറുപയർ മുളപ്പിച്ചിട്ട് അ അതും ചോറിലിട്ടിട്ട് അങ്ങനെ ഉടുക്കും എല്ലാതും കൊടുക്കും
എന്നാലും ഒല്ലന്നും മോത്ക്ക് കാണൂല അതല്ലത്
ന്റെ മോള് ഇപ്പോകണ്ടീന്നു ട്ടൊ കൊടുക്കുന്നത് ഇന്റെത് കാണ്ന്നില്ല നേര ഓപ്പോസിറ്റാ ചില ശരീരത്തിന്റെക്കാരവും വേ-
ജ്യൂസ് അടിച്ചെടുക്ക് മ്പോ ആൾകാർക്ക്
പലേതു അണ് ആ അപ്പ് ആ അമ്മായി മൊക്കെ പറയും ആ യൊക്കെ പറയും എന്താപ്പൊ കഞ്ഞിയെട് കൊടുത്താ പോ കഞ്ഞികൊടുത്ത എല്ലാതും ആയിന്ന ഈ തള്ളാരെവിചാരം അയിൽ വെറു ഒരു കാർബോ ഹൈഡ്രേറ്റ് മാ മാത്രല്ല ഇത് വേറെ എന്താ ഇള്ളത് കഞ്ഞിയില്
ആ അത് പറയും ഇവിടുത്തെമ്മക്കെ ഓള് ഒന്നും കൊടു തോക്കാഞ്ഞിട്ടാണ് ഓള് ഒന്നും ഈ ജ്യൂസ് അടിച്ച കൊടുത്ത് ശീലന ആക്കയാണ് അല്ല കുട്ടിയക്ക് കൊറച്ചൊക്കെ എ ഇടി കൊടു- കാത്ത്ക്കാണെങ്കിലുംനമ്മള് കഴി നമ്മൾ ക കൊടുക്കു മ്പോളൊക്കെ നമ്മള് കൊടുത്തോക്കും ഒൽക്ക് വേണ്ട പിന്നെ കൊടുക്കണ പിന്നെ തിന്ന്ണത് കൊടുക്കാന്നല്ലാതെ
വള്ളിക്ക് ഒന്നും ആയിറ്റില്ലങ്കിൽ ചീഞ്ഞോണ്ട്
അതന്നെണ് അപ്പ മേത്ത്ന്ന് വേറ്ടാതെ- ഒര് ഇ്ഈ് റഞ്ഞ ആ മൂള
ആ അപ്പ ആ പള്ളക്ക് പൈച്ചീന് കുട്ട്യാക്കാ കിട്ടി ക ട്ടി കയ്ഞ്ഞാ ഓല് ഒഴിഞ്പ്പോയി കള്ച്ചും ഇതാക്കും ചെജ്ജും.
ആഹ്
അപ്പൊ ഞാനുംതന്നെ ഞാൻ ഇപ്പ പിന്നെ ഒറ്റക്കല്ലേ നമ്മളിഷ്ടാണ് ആരും ഒന്നും പറയാനുംല്ല അപ്പൊ ഞാനും തന്നെ ഓന്ക്ക് വേണ്ടത് കുട്ടി ഇന്റെ കുട്ടികൾ ഇക്ക് വേണ്ടത് അത് ഞാന് ഓല്- ക്ക് ള്ളത് ഞമ്മള് ചെറുപ്പത്തിൽ കൊടുക്കായിട്ടാണ് ഓൽ ഒരു കാൽസ്യം കൊറവ്ന്നോ ഒരു പ്രോട്ടീൻ കൊറവ്ന്നോ ഇന്റെ മക്കടത് ആരും പറയൂല അതുവരെ ആഹ് ആ നാകൊലം കൊടുത്ത്ക്ക്ണ് മോൾ ക്കാണെങ്കി തന്നെ മൂന്ന് വയസ്സ് വരെ അംഗൻവാടി പൊടി കിട്ടണത് അത് അങ്ങനെ അവൾക്ക് വേരികി ഞാൻ കൊടുത്തിന്ന് കിട്ടണൊക്ക് കൊടുത്തിന്ന് പിന്നെ അതേപോലെ തന്നെയാണ് ഇതും പിന്നെ രായി ആയിട്ടും അങ്ങനെയൊള്ള സംഭവങ്ങളും ഒക്കെ കൊടുത്ത്ക്ക്ണ് ഇനി കൊടുക്കാത്ത ഇതില്ല ഇനി തെളിവ് നോക്കുകാച്ചെങ്കില് ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ചെയ്യാണ് ണ്ട് ആ പ്പൊ ഇൻ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ചെയ്യണ് ണ്ട് മക്കക്ക് കൊടുക്കുന്ന ഫുഡുകള്ന്ന് പറയും അപ്പൊ പിന്നെ ആരും കൊ വെറുതെ നോ നൊണ പറയ
അത് മനസ്സിൽ അത് അങ്ങനത്തേക്കൊക്കെ ഈ വയസുള്ളോർക്ക് ഇട്ട് കൊടുക്കണെടി
ആഹ് അയ്യോ അവരുക്കൊന്ന് മെൻഷൻ ചെയ്യണന്നുണ്ട് പക്ഷെ പിന്നെ ഒ രുക്കൊന്നും വാ ഇതില്ലല്ലോ ഇൻസ്റ്റാഗ്രാമില്ലല്ലോ
അതാണെ നമ്മള് കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കി ഇളയിച്ചയാളും മുത്തച്ചിയാളൊക്കെ വീട്ടിൽ ഉള്ളൊരു ഉമ്മാര്ക്ക് കാണിച്ച് നോക്കിയാണങ്കി ഓള് കുട്ടിക്ക് ഇങ്ങനെ ഇണ്ടാക്കി കൊടു
ഉം ആഹ് എല്ലാരും അതെ തിന്നാൻ കൊടുക്കല ഓൻ തടിയില്ലാ തീ പാലുകുടി ശരിയായിട്ടില്ലല്ലോ പാലുകുടി കിട്ടാത്ത കുട്ടികളെ പിന്നെ എന്തായാലും തേറൂല കണക്കാണ് അതുകൊണ്ട് പക്ഷെ ഓൻക്ക് ആരോഗ്യ ത്തിന് ഒരു കൊഴപ്പോവില്ല നല്ല ഉഷാറാണ് ആക്റ്റീവ് കൂടുതലാണ്
ഹൈ ആക്റ്റീവ് ആയി ക്കോട്ടെ നമ്മക്ക് ഇല്ലാതിക്കുമ്പോഴെ ഒള്ളൂ നമ്മക്ക് ഏടങ്കേ
എടങ്ങാറുണ്ടാവുക ഇതിപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നൂവില്ല കാണുന്നോൾക്കുള്ളൂ ബുദ്ധിമുട്ട് കാണു അത്രക്ക് ഒന്ന് പറയാൻ മാത്രമൊന്നില്ല പതിനൊന്ന് കിലോ വെയിറ്റുണ്ട് ഓന് രണ്ട് വയസല്ലേ ആയിട്ടുള്ളൂ പക്ഷെ ഓന് ഹൈറ്റ് ഇണ്ടേ
ഉം ആഹ് അത് മതിയല്ലോ ഞമ്മക്ക് പടച്ചോൻ ആദ്യ ആരോഗ്യം ഒന്ന് നന്നാ പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് രോഗം തരാതിരിക്കട്ടെ മേലല്ലേ അത്
ഉരുണ്ടിട്ടെയിരുന്നു ചെറുപ്പത്തിലൊക്കെ അപ്പൊ ഇത് കണ്ടിട്ട് കാണുമ്പോ ഇതെന്താ ഇപ്പ ഇതും ഇങ്ങനെ ആയി ഇതിനൊന്നും കൊടുക്കലില്ലേ ന്ന് ചോയിച്ചു ക ഇന്നാളിപ്പോ കസിന്റെ കല്ല്യാ ക്കെ എല്ലാരും അന്വേശിക്കാ ഈ എല്ലാ ആഴ്ച ആ വീഡിയോ എടുത്തയക്കണത് ഇജ്ജ്‌ തിന്നലാണോ കുട്ടിക്ക്‌ കൊടു ഏഹ് കുട്ടിക്ക്‌ കൊടുക്കാതെ ഇജ്ജ് തിന്നലാണോന്ന്
ഉം ഞാനൊന്ന് കഴിച്ച് ഞാനൊ നന്നായി ക്കൊട്ടേന്ന് പറന്നാമതി അല്ല
ഞമ്മള് കഷ്ട്ടപ്പെട്ട് ഞമ്മള് കഷ്ട്ടപ്പെട്ട് പട്ടിണി കെടന്ന് എക്സസൈസും ചെയ്ത് കൊറക്കാൻ നോക്ക്
പറച്ചില് ഞമ്മള് തിന്ന്ണ്ട്ന്നേ
ഉം നാനൊന്നും ഒന്നും കഴിക്കലില്ലട്ടൊ വീട്ടി എങ്ങനേലും ഒന്നു കൊറഞ്ഞു കിട്ടിയ മതി ഈ കാക്കു വന്ന് കഴിഞ്ഞ പൊറത്തെക്കാരാ അധികം
ആഹ്
പിന്നെ എൻ എന്തായാലും രണ്ട്, മൂന്ന് കിലോ കൂടു അപ്പെക്കും ഈ തടി കൊറച് വെ എ
അള്ളാ പൊറത്ത്തെ ഫുഡും തന്നെ ഞമ്മളീ ഭശ് ചെനങ്ങ് തിന്നല്ലേ ക്കാരം അപ്പതന്നെ ഞമ്മള് കൂടൊള്ളൂ കൊറീല ആഹ്
ങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കും ചെയ്യും ഓലില്ലേ വിചാരിച്ചി ട്ട് എന്തെങ്കിലും സ്നാക്സോ അതോ കാര്യങ്ങളോ ഒക്കങ്ങനെ ചെയ്യും
ഞമ്മള് ഒറ്റക്കാവുമ്പൊ മ്മക്കൊക്കൊരു ഇത്
ആഹ് ആഹ് ച് ആഹ് പിന്നെ ഇത് ഇദിന്റെ മോൾക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റൂലടി എണ്ണ കടീല് പറ്റ്ണ സാധനങ്ങള് കട്ട്ലയ്റ്റ് ഏഹ് ആഹ് കട്ട്ലയ്റ്റ് മാത്രം പിന്നെ വല്ല സാൻവിച്ചോ പിന്നെ ഓക്ക് പറ്റും സാൻവിച്ച്, പിസ അങ്ങനെ ബർഗറ് ഇങ്ങനെക്കെന്തെങ്കിലു ആണെങ്കില് അല്ലാണ്ട് നമ്മള് കുട്ടേ ല്ലോ ഉണ്യപ്പോ നെയ്യപ്പോ ഉള്ളിവടേ പൊക്കവടേ അങ്ങന് ത്തീനൊ അതൊന്നും ഇണ്ടാക്കി തൊട്ട് നോ
ഉം
അതൊക്കെ നമക്കൊരു എളുപ്പമുള്ള സാധനം ആ പറ്റും പോക്കോണ് അത് ചിണ്ടാക്കാനും സുഖമാണ് വേണ്ടാക്കി കൊടുക്കും ഞാൻ ഞാൻ കൊറച്ച് ചോളവിടെ കൊട്ന്നെച്ച് ണ് ന്ന് വെച്ച എന്തായാലും ഉണ്ടാക് തരുഓന്നർഞ്ഞ വേ കൊർച്ചെണ്ണൊയ്ക്ക പച്ചമഞ്ഞ പൊടി ഉപ്പണ്ട അതടാപൊ അല്ലാന്ന് എത്ര എളുപ്പാണ് ആ എളുപ്പാണ് കുട്ടിയേക്ക് നല്ലതുആണ് കേടില്ലല്ലോ
രത്തിന നല്ലതുആണ്
ബനക്ക സാനം കൊടുന്നു വെ ക്കൂല്ല കൊടുക്കൂല്ല പിന്നെ എന്താറിയൊ ഈ കൊടുന്ന് വെച്ചിട്ടില്ലെങ്കിലും ഗതിയെടാണെ പെട്ടെന്നൊരു മൻഷ്യം വരുന്ന സമയത്താണ് നമ്മളട് കുട്ങ്ണത്
ആരെങ്കിലും പെട്ട ആരെ പെട്ടെന്ന് വരുമ്പളൊക്കേക്കാരമ്മള് കുട്ങ്ങെ
ആ
പെട്ടെന്നൊരാള് വന്ന് കഴിഞ്ഞാല് മ്മള് എവിടക്ക നമ്മള ആണ്‌ങ്ങള് ണ്ട് ആണ്ങ്ങള്ണ്ട്ന്ന്ണ്ടെങ്കി നമക്ക് വേഗോല പറഞ്ഞേക്ക
പറഞ്ഞേക്കാ ഞാൻ വേഗം എന്താ അധികം എന്താ ചെയാൽ ആരിലും അങ്ങനെ വന്ന കഴിഞ്ഞാൽ ഞാന് മിക്കവാറും ഞാൻ കസ്റ്റാഡ് ണ്ടാക്കിങ്ങണ്ട് ഫ്രിഡ്ജില് സൂക്ഷിക്കലണ്ട് പിന്നെ ഈ ഞ്ഞ് മഴക്കാലാവുമ്പൊ പ റ്റൂലട്ടോ കസ് ചാട ബണ്ടാക്കിറ്റ് ക്രീമാക്കീട്ടങ്ങന വെക്കും വേഗം ഫ്രൂട്സ് കട്ടയ്ത്ങ്ങാണ്ട് അങ്ങനെ ഫ്രൂട്സലാടാക്കിയണ്ട് കൊട്ക്കു അങ്ങനൊക്കെ ചെയ്യലാ ഇനിപ്പോ മയക്കാലായിക്കയിഞ്ഞാ അഉം പ
ആ മയക്കാലം ആയ ഞഉം പറ്റൂലല്ലോ ആർക്കാ മയക്കാലത്തൊക്കെ കൊടുക്കഹ് ഹ് ഹ്ആ അമ്മക്ക് ജ്യൂസ് അട്ച്ചാനും അങ്ങനെ എന്തേങ്കിലൊക്കെണ്ടായാലും
ആ ഫ്രൂട്ട്സ് പിന്നെ എപ്പളും സ്റ്റോക്ക്ണ്ടാവുട്ടൊന്റെട്ത്ത് മോൾക്ക് ഞാൻ സ്നാക്സിന് ഫ്രൂട്ട്സന്നെയാണ് അധികം കൊട്ത്ത്ടല്
ആഹ് ആഹ്
ഏതോ പിന്നെ അടുത്ത് ഫ്രൂട്ട്സും കടണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരാഴ്ച്ചക്ക്ക്കൊരാഴ്ചക്കുള്ളത്ങ്ങനെ എല്ലാം കൊറ് ച്ച് കൊർച്ച് ഐറ്റംസ് അങ്ങെ കൊടുന്ന് വെക്കും ഓൾക്കും തന്നെ വെഷക്ക എന്ന് പറഞ്ഞ ന്തേലും താ താന്ന് പറഞ്ഞഴിഞ്ഞാല് ഞാ ഈ ബേക്കറിയെട്ക്ക്‌ണേന് പകരം പറഞ്ഞ ഫ്രൂട്സങ്ങോട്ത് കഴിച്ചോറിം
മ് ഹ് ഹ്
മോൻക്കാണെങ്കിലും ഇത് തണ്ണിമത്തൻ ഞാൻ വിളിക്കട്ടാ
ആഹ് ആയിക്കോട്ടെന്നാ ശെരി